ഹലോ
ഹലോ
ആഹ് തർത്ത് നല്ലന്നെ എന്താ അന്റെ വർത്താനം?
എന്താ അല്ലഹ് സുഖം തന്നെ എന്താ പണി എന്താ പ്രത്യേകിച്ചോന്നും ഇല്ല ഇവിടെങ്ങനെ ഇരിക്കാണ് എന്താ അൻക്ക് പണി?
ചായകുടിച്ചെനി
ഏഹ് ഏഹ് അയ് ശെരി
ഉം
എവിടെ കുട്ട്യാളൊക്കെ?
ഇവടെണ്ട്.
ആഹ് ഉം ശരി.
ഉം പിന്നെ എന്തൊക്കെ?
പിന്നന്താ നല്ലത്
മ് ഊം ഞങക്ക് രാത്രി ഒരു കല്യാണ ണ്ട്. കല്യാണത്തിന് പോണം വിചാരിച്ചു നിക്കാണ്.
ഏഹ്. എഹ് കല്യാണോ? ഇന്ന് രാത്രിയോ?
ആഹ് രാത്രിയാണ് കല്ല്യാണം.
ഏഹ് അഹ് ശരി. എവ്ടെ കൊർച്ച് വിട്ടാ, അടുത്തന്നെ?
ഇവടെ അടുത്തന്നെ ഓഡിറ്റോറിയത്തില്.
ഏഹ് ഏഹ് ഓഡിറ്റോറിയത്ത് വെച്ചിട്ടാ?
ഉം
ഏഹ്. ഇപ്പെല്ലോട്ത്തു അങ്ങൻ തന്നേണല്ലോല്ലേ ഏത് രാ ത്രി കല്യാണായാലും പകലായാലും ഒക്കെ ഓഡിറ്റോറിയത്ത് വെച്ചിട്ടേ. ആഹ് രാത്രിക്കക്ക് വെച്ചേക്കാരല്ലേ. ആഹ് ആഹ് എപ്പളാ ന്നട്ട് പോണത് മഹ്‌രിബിനേശോ?
ശ്. ആഹ് മഹ്‌രിബി സ് ആഹ് മഹ്‌രിബിൻ്റേഷം. പോണം കര്ത്ണ്ട്. പിന്നെന്താ? ഹലോ
ആഹ് മഹ്‌രിബേഷാ പോണേ? ഹലോ. മഹ്‌രിബിനേശാ പോണത്?
ആഹ് ആഹ് മഹ് രിബിനേശം.
ഏഹ്. അഹ്ശരി
ഉം
എന്ത വല്യ മൊല്യാ പരിപാടിയാ?
ആഹ് വല്ല്യ കൽ ആഹ് ഇന്നലെ പോയി. ഇന്നലെ മഞ്ഞൾ കല്ല്യാണൊക്കെ ഇണ്ടായിനി. ഇന്ന് വലിയ പരിപാട്യെന്നെ.
ഏഹ് ഏഹ് ആഹ് ശരി.
ഉം ആയിരം ആൾക്കാരൊക്കെ പരിപാടി ണ്ട്. ആഹ് ആഹ്
ഉം. ഇപ്പല്ലോട്ത്തും അങ്ങനെ തന്നേണ്. ഇപ്പം മഞ്ഞൾ കല്യാണും ഓരോ കല്യാൺത്തിന്റൊക്കെ പേര് പർഞ്ഞാലേ
രൺ ഏ എട്ടീസം മുൻപ് തുടങ്ങും കല്യാണം.
ആഹ് ഇപ്പം മുയ്വൻ അങ്ങൻ തന്നെ. എട്ടീസം മുന്നേ തുടങ്ങും. ഓരോ ആരി കുത്തും മ റ്റത് ഓരോന്നോരോന്ന് പർഞ്ക്കാണ്ടേ
ഉം ആണിന്റായാലും പെണ്ണിന്റെ ആയാലും ഒക്കെ
ആഹ് ആണിന്റെതും ണ്ട്. ആദ്യം ആണ് പെണ്ണുങ്ങക്കേണു ബ്രൈറ്റു ബിം അതൊക്കെ അങ്ങന്യൊക്കെ ണ്ടാക്കല്. ഇപ്പൊ ഗ്രൂം റ്റു
ആഹ് ആഹ്. ആണുങ്ങക്കു ണ്ട്. അലോ ഹലോ
അതേ മാതിരി എൽ
ആഹ് ആഹ്
ഉം. ഇപ്പൊക്ക അങ്ങനേണ്. ആഹ്പ്പൊ ന്നെ ഉം. ഇൻകുണ്ടായിനി ഇന്നാളൊരു കല്യാണം ഇതേമാതിരി ഇപ്പോ കഴിഞ്ഞ ഞാറയ്ച്ച. ഇതേമായ്രിയന്നെ ഉം വല്യൊരു കല്യാണം വല്ല്യ കല്ല്യാണംന്നർഞാ ഞങ്ങള് തലേന്ന് പോയിനി. തലേന്ന് വീട്ടു പോയിര്ന്നു. അപ്പൊ ഉം ആഹ് തലേന്ന് പോയിനി. വീട്ടിന്ന് തലേന്ന് വീട്ടിലേനി വീട്ട് വെച്ചിട്ടങ്ങനെ പോയി. തലേന്നേ വല്യ പരിപാടിയാ. നല്ല പാട്ടും ഡാൻസും അ കുറച്ച് ദിവസദേഹം മതി നാലിസ ആണല്ലോ തുടങ്ങിട്ട് ഫ്രണ്ട്സിന്റെയും ഫാമിലിന്റെയും കൂടെ തുടങ്ങിട്ട് കുറച്ച ദിവസയിരുന്നു പിന്നെ ഉം ഉ എന്നിട്ട് പിന്നെ ഞങ്ങള്ൾ പോയ ഇപ്പ അന്തലും തന്നുമില്ലല്ലോ ഫുൾ എൽ ഇ ഡി ബൾബ് കാര്യങ്ങളും വെച്ചതാക്കല്ലേ ഫുള്ള് ഡെക്കറേഷൻസ്ട്ട് പിന്നെ അങ്ങനെ പോയി സ്റ്റേജ വെച്ച് കണ്ട് ഡാൻ പട്ടും തലന്ന് തന്നെ അന്ന് പിന്നെ അതിലേറെ അന്ന് ആഹ് അതിന് അന്ന കൂടെ ആളെ ഏൽപ്പിച്ചു ഒരേ മരിക്കത്തെ ഡ്രസ്സൊക്കെ ഇട്ടാണ്ട് തീംസ് ഉണ്ടായിരുന്നു ഒപ്പ എനിക്ക് അതരെ നല്ല ഡ്രസ് കാര്യങ്ങളൊക്കെല്ലാവും ഇട്ട് കുട്ടികളല്ല ചെറിയ കുട്ടികളക്കെ ഒരേ പ്രായ ആൾക്കാര് ആഹ് ആൾക്കാർക്ക് കല്യാണത്തിന് ആൾക്കാർക്ക് ഡ്രസ്സ് കോഡ് ഉണ്ട് അല്ലാതെ ഡാൻസിന് ഉണ്ടാവല്ലോ
ആഹ് ഡാൻസിന
ആഹ് അയിന് ഇണ്ടായിന് അ അയിന് പുറത്തുന്ന് ആൾക്കാരെ വിളിച്ചക്കാ തോന്നുണ്ട് ആഹ് ആഹ് അത് ഡാൻസിനും കര്യത്തിനും ഒക്കെ ഉം ഓലൊക്കെ ഒരേ മാതി ഇട്ടിട്ട് ആഹ് ഒരേ പ്രാ ആഹ് ആഹ് ആഹ് അതന്നെ ഒരേ പ്രായക്കാരാണ് ഒക്കെ എന്നിട്ട് ഒരേ മാരിക്കത്തെ ഡ്രസ്സ് ഇട്ടൊക്കെ
ഉം
ഉം ഫുഡും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്
ആഹ് ആഹ് ആഹ് ശരി
ഉം മറ്റേ രണ്ടായിറ്റം ചോറും അന്ന് ഉം രണ്ട് ഐറ്റം ചോറണ്ടായിന് പിന്നെ വേ കൺട്രി മ്മള് ചെല്ലുമ്പ കേറി ചെല്ലുമ്പ തന്നെ വെൽക്കം ഡ്രിങ്കും അങ്ങത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ആഹ് പിന്നെ ചോ ആഹ് ഫുൾ അങ്ങനെ തന്നെയാണ് ആരപ്പായരും ചെറിയ കഴിവില്ല ചെറിയ ഇത ആൾക്കാരടക്കാം ആഹ് ഇപ്പൊ അങ്ങനെ തന്നെ കഴിച്ചണ് ഇപ്പ അങ്ങനെ കഴിച്ചഞ്ഞാല് ഓല്ക്കൊര് ഒരു ഇതാണ് എന്താ പോലെ കല്യാണത്തിന് പോയിട്ട് ഇപ്പൊ എന്താക്കല്ല ഒരു ഇതാണ്പ്പോ
പെൺകുട്ടികൾക്ക് ഇപ്പ ഇന് എന്താണ് ഏത് പാവപ്പെട്ട ട്ടോലാണെങ്കിലും അഹ്
ആഹ് പോവ കുട്ടികൾക്കന്നെ വേണം കുട്ടികള കുട്ടികളിനെ ആഗ്ര ഞങ്ങള ഇത് ഇങ്ങനെ കഴിക്കണം അങ്ങനെ ആക്കണം അങ്ങനെയുണ്ട് ന്ന ഭക്ഷണം എങ്ങനെക്കണം ഡ്രസ്സ് എങ്ങനെയണം ഒകെ ഓലിക്കന്നെ തലേൽന്ന് എങ്ങനെയാണോ കോലന്ന തീരുമാനിക്കലാണല്ലോ അപ്പൊ രക്ഷിതാക്കള തീരുമാനം കാര്യങ്ങളും ഇല്ലല്ലോ
ഉം
ഓലതാണ് ജീവിതം അപ്പൊ ഓലാണ് തീരുമാനം എടുക്കണ മുമ്പൊക്കെ പറഞ്ഞാ അങ്ങനെയല്ലു രക്ഷിതാക്കള് പറയും ആള് കാണിച്ചര നമ്മള് ആയിക്കരു നിന്ന് കൊടുക്കും അപ്പ അങ്ങനെപ്പ ഓലക്ക് പറ്റിയെങ്കില് ഓല് സെലക്ട് ചെയ്യും റ്റുന്ന് ഓൽക്ക് ഉറപ്പുണ്ടെങ്കി മാത്രമേ ഓല് എടുക്കുള്ളൂ ഇഷ്ടമാണ് ഇപ്പ നമ്മള ഞങ്ങളാണ് മുന്നോട്ട് പോകേണ്ടത്ള്ള പറഞ്ഞ ആരിതാണ് ഇപ്പോത്തെ രഷ്‌ ക്ഷിതാക്കളുടെ തീരുമാനമല്ല ഞങ്ങളാണ് ഇതിൽ മുന്നോട്ട് പോകേണ്ടതന്ന് പറഞ്ഞാണ്ട്
ആദ്യൊക്കെ ഇനി നമ്മള ഇപ്പൊന്നും ഇപ്പോ കുട്ടികൾക്ക് ഓലത് ഓലത് പറഞ്ഞിട്ടേ ഉള്ളു ബാക്കിയക്കെ ഹലോ ഹലോ
ഇപ്പത്തൊക്കെ അങ്ങനെ തന്നെയാണ് ഇപ്പക്കെ അങ്ങനെയാണ് ആഹ്
ആഹ് ആഹ് ഉം ഉം
പോയത് അങ്ങ തന്നെയാണ് വെൽക്കം ഡ്രിങ്കും കാ കാര്യങ്ങളും അങ്ങനെ കിട്ടന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് രണ്ടായിറ്റം ചോറും അത് കഴിഞ്ഞ് പിന്നെ നമ്മള മധുരം ഒക്കെ ഉണ്ടാവല്ലോ മധുരം പിന്നെ ജിലേബി പോലത്തെ അതും ഉം ആഹ് ലാസ്റ്റ് ഭക്ഷണം കഴിച്ച ശേഷം കഴിക്കാളത് അങ്ങനത്തെ കൊറെ അതും
ആഹ് അതേപോലെ തന്നെയാണ് പ്പ ത് ഇവടിം കല്യാണം തോന്നുന്നുണ്ട്
ആഹ് ആഹ് ഡ്രസ്സ് കോഡും കാര്യങ്ങളും അത് വേറെയും എല്ലാരും ഒരേമാതിരിക്ക്
ഉം ഇപ്പ അതിന് എന്തൊക്കെ അരിക്കൂത്ത് കല്യാണം മഞ്ഞൾ കല്യാണം കേക്കുറിച്ച
ആഹ് ബ്രൈഡ് ടൂബിലേ പെണ്ണിന്റെ ആണെങ്കി ബ്രൈഡ് ട്യൂബി പിന്നെ മറ്റേ ആഹ് ആഹാ പിന്നെ മറ്റേ വേറെല്ല അറബിന്റെഹെ അറബി
ആഹ് ആഹ് ആഹ് അതുണ്ട്
ആഹ് ഇപ്പൊ ആൺകുട്ടി ആണുങ്ങൾ അടക്കാ അങ്ങനെ തന്നെല്ലേ ആണുങ്ങൾ ന്നിട്ട് അങ്ങനെ ഫോട്ടോഷൂട്ട് വേറെ ആ പ്പോക്കെ അങ്ങനെ തന്നെ
എത്ര ദിവസം മുമ്പ് ഒരുങ്ങണംന്നറിയോ ഓരോ ഡ്രസ്സ് ഓരോ ദിന ഓരോ ഡ്രസ്സും
ഓരോ ഡ്രെസ്സും അത് എല്ലാരും കൂടെല്ലലും അങ്ങനെ തന്നെ ഉം പുതിയപ്ല കങ്ങനെതന്നെ പുതിയണ്ണയാലുംക്കെ അങ്ങനെത്തന്നെ പണ്ടത്തെ സാരി സാരി പണ്ട് പയേ പയ സാരി അന്ന പ്പൊക്കെ അത് പ റ്റ ഫാഷനാണ് മറ്റ മറ്റ മറ്റത് ആക്കെ ട്രെൻഡ ആയി വന്ന്കാണേ യ് ഒഴിവാ പയ പണ്ടത്തെ സാരിയും ഒര്ല് അമ്മി അങ്ങനത്തെതൊക്കെയാണ് കണറ്റിന്ന് വെള്ളം മുക്കുക ആഹ് കുത്ത് ആ അപ്പ അതൊക്കെയാണ് മുമ്പ് അതൊക്കെ ഒരു മടില്ല ഒരു സ സംഭവേർന്ന്
ആന്നെ പെൺകുട്ടിയോൾ ക്കും മടിയനി ഇപ്പ അതില്ലേ
ഇപ്പൊ റേഡിയോ കയ്യിൽ പിടിച്ചിട്ടോ അതുവായിട്ടിങ്ങനെ ഹെയ് ഒരു ഫോട്ടോസ് കിട്ടണം അതാണ് മെയിന് ഫോട്ടോസ് കൊറച്ച് വേണം ഓർമ്മകൾ കൊറച്ച് വേണം
ഞമ്മൾതൊന്നും നമ്മക്കൊന്നും അതില്ല
ആ കയില്ല അതിന് ഇല്ല ന്ന അത്രക്കല്ല ഒ ഇല്ലാണ് പിന്നെ പിന്നെല്ല ഓരോന്നങ്ങനെ വരല്ലോടങ്ങി ഇപ്പൊ ഏതില്ലെങ്കിലും ണ്ടെങ്കിലൊക്കെ അങ്ങനെ തന്നെയാണ് പ്പൊ ഫുള്ള് പ്പാ കയുന്നോൽക്കും കയ്യാതോൽ ക്കൊക്കെ പ്പോ അത് വേണം അപ്പ കല്യാണ ഒരിതള്ളൂ
ആഹ്
അപ്പൊ കുട്ടികളെ കുട്ടികളെ തീരുമാനിച്ചാണ് അങ്ങനെ ആണന്ന് അപ്പൊ പിന്നെ അങ്ങനെന്നെ ചെയ്യല്ലാതെ
ഉം
ഓഡിറ്റോറിയംപ്പം ആരും വീട്ടിൽ വെച്ചിട്ടുണ്ടാക്കില്ല പിന്നെ സൗകര്യം അതാണ് വൃത്തിക്കും അതാണ് നല്ലത് സൗകര്യം ഓഡിറ്റോറിയം എന്ന എല്ലാർക്കും ഒരു ഇ ഇതാണ ഒ പക്ഷെ വീട്ടിൽ വെച്ചട്ടുള്ളതൊന്നും ഉണ്ടാവില്ല വീ പഴയ ഒരു ഒത്ത് കൂടലൊന്നും ഉണ്ടാവൂല ഓഡിറ്റോറിയത്ത് വെച്ചിട്ടാവുമ്പോ എന്നാലൊരു പ ക്ഷേ വൃത്തിയാണ് ആഹ് ഒക്കെ നോക്കി വല്യ നല്ല ഞാനൊക്കെ പൂഞ്ഞെ ഓഡിറ്റോറിയം ആവുമ്പോലെയ്
പോരാ ണെങ്കിലും ഓഡിറ്റോറിയം നോക്കും എല്ലാർക്കും വരാനും ഇരിക്കാനും സൗകര്യം
സൗകര്യം അതാണ് വല്യ ഓഡിറ്റോറിയം ഞങ്ങള് പോയത് എന്താ പാർക്ക് ഇങ്ങനെത സൗകര്യം കാര്യങ്ങളൊക്കെളണ്ടായിട്ട് വല്യ ഒരു ഓഡിറ്റോറിയം
ആഹ് ഇപ്പ എന്നാ വീട് നമ്മള പരിസരം വൃത്തിയാവൂല
ആ വൃത്തിയാവും വൃത്തികേടാവൂല അതാണ് പിന്നെ അതൊരു പണി ഇല്ല പക്ഷെ വീട്ടിൽ വെച്ചുള്ള കല്ല്യാണ തലേന്നായാലും രസം വേറെ തന്നെയല്ലേ തലേന്നായാലും അന്നായാലൊക്കെ വീട് വെച്ചിട്ടുള്ള കല്യാണം നല്ലത് അതെല്ല പ ആഹ്പ്പൊക്കെ പണിയെടുക്കാൻ മടിയല്ലേ അപ്പൊ ഒ ക്കെഏൽപ്പിക്കലും കാര്യങ്ങളും ആയിട്ട് ഒക്കെ ഓഡിറ്റോറിയത്ത് വെച്ചിട്ട് ആഹ് ഒക്കെ അങ്ങനെ ആയാലും ഇപ്പൊ ഒന്നും ചെയ്യണ്ടല്ലോ
ആഹ്ശ് ശ് ഉം എന്തായ്‌ര്ന്നു പോണം കേ മയ്രിബ മയ്രിബ് ആയിട്ട് വാണം പോവാന് പെൺകുട്ടിന്റെല്യാണാ
ഏഹ് കെട് കൊ ദൂരത്ത്ക്കാെ അതാേ അട്ത്ത്ക്കെന്ന്യാണാേ കെട്ടിക്ക്ണേ ആഹ്
ഉം ഇബട്ത്ത്ക്കെന്ന്യാണ് എല്ലാരും പോണം ആഹ് എല്ലാരും പോവ്ണ്ട്
ഏഹ് ഏഹ് കുട്ട്യാളൊക്കെ മാറ്റലാെട്ങ്ങി കാൺണം ല്ലേ
ഇല്ല മാറ്റിച്ചില്ല പോവാൻ നേര്ത്ത് മാറ്റിച്ചാര്ച്ചാണ്ടേ അല്ലെങ്കിപിന്നെ ആഹ് ആഹ് സമയാവ്ണ്ള്ളൂ
ആഹ് ആഹ്
ഉം
ചൂടും ആയതോണ്ട്പ്പം ഇം മയെയ്തീന്യൊന്നെലേ
ആഹ് ന്നറലെ കൊർച്ചേരം ഒരു കാ മണിക്കൂറൊക്കെ ഇട്യേനി
ആഹ് ഇടിണ്ടായ്ന്യോ വെടെ ഇടി ഇടിന്റെ സൗണ്ട്ണ്ട് ന്നാലും ക ഒര് കാറ്റും നല്ല മഴ പെയ്ത്ണ് നല്ലോം പെയ്ത്ക്ക്ണ് ഇന്നലെ കൊർച്ചേരം വെച്ചിട്ടേ നല്ല തണ്പ്പേനിന്നെലെ രാത്റിയൊക്കെ
ഏഹ് അയ് ശെരി ആഹ് ആഹ് ആഹ് പിന്നെ എന്തൊക്ക്യാ
പിന്നെന്താ നല്ലെ എവ്ടൊവ്ടെ കളിക്കാ ഒക്കെ
ആഹ് ഒക്കവ്ടെ കൾച്ചാണ്
ഏഹ്
ഉം അം അന്റെ മക്കളേടെ
അവ്ടെണ്ട്
ഏഹ്
ഇപ്പ കളി ഇപ്പ കള്യൊക്കെ കയ്ഞ്ഞൊക്കെ കേറീണ് ആറണ്യായീലേ അത്‌വെരെ പ്പ കൊർച്ച് ട അഞ്ചെരാ അഞ്ചണിക്കായ് അഞ്ചേക്കാലൊക്കായപ്പളാ പൊർത്ത്ക്കെറ്ങ്ങ്യെ ത് പ്പാറണി അക്കെ ആയപ്പോക്ക്ന് ആ ഫുള്ള് അകത്ത് കേറീക്ക്ണു ഉം പിന്നെന്തൊക്കേന്നാ
ന്നായ്ക്കോട്ടെന്നാല് വേറെ പ്രത്യേകിച്ചൊന്നുല്ല ആഹ് ആഹ് ആഹ് ന്നായ്ക്കോ